ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം കിടന്നോ
ആഹ് കിടന്നോയ്ച്ചാല് ആഹ് കിടന്ന്ണ് എന്തായി എവിടെ എങ്ങനെ കിടന്നോ
ഇല്ലേ മക്കള് പിന്നെ ചുറ്റുപാക ഇരിക്ക്ണ്ട് ഞാൻ വിളിക്ക്ണത് നോക്കി
ആണോ
ഉം ഉം ആഹ് കഴിച്ചു ഉം അവിടെ ഫുഡ് കഴി ക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ്
കഴിഞ്ഞില്ലേ ഇങ്ങള് ഇരിക്കും ഞാനക്കെ ഫുഡ്ഴിക്കലും ഭക്ഷണം കഴിച്ച കഴിഞ്ഞാ ഇതൊക്ക കിടന്ന് കിടക്കണ് എനിക്ക് വെയ്യന്ന് മാട്ടിയാവ്ണ് അതും പ്ര പ്രത്യേകിച്ച് ഇപ്പ താണ് പ്പു കൂ
ആഹ് അതാണ് ഇനി രാവിലെണീക്കണതാണിലേ
പറയണ്ടോ ഞാനൊക്കെ ഇപ്പം ഹു നീച്ച് കിട്ടാ ഭയങ്കര
ഉച്ചക്ക് ഞാന് ഇത്ര ടൈം വേണലും ഉറങ്ങാതെ കടക്കും പക്ഷെ എനിക്ക് രാവിലെ എണീക്ക്ണതാണ് ഭയങ്കര മടി
അതെല്ലാർക്കും അങ്ങനെ തന്നെണ് രാവിലെ എണിക്ക്ണ ഭയങ്കര അന്നേരം മഴക്കെ എത്തിഴിഞ്ഞാൽ മനസ്സില് ഇങ്ങനെ വീ ഇട്ട് പോയി കിട്യ എത്ര നന്നി നീന്ന്
ഇപ്പ ഇന്റെ വീട്ടിലാണ് ഇഞ്ഞ് നാളെ പോവും എന്താ കഴിഞ്ഞു സുഖം കഴിഞ്ഞു സുഖം കഴിഞ്ഞു ഞാനിപ്പോ ഇന്ന് രാവിലെ ഇങ്ങനെ ഞാൻ ചെലപ്പോ രാവിലെ എണീക്കാ മടിച്ച് കാണ്ട് പിന്നെ ഞാനും മക്കളൊക്കെ ഒപ്പാണെ കിമേണ് കുട്ടിക്കുള്ള ഫുഡ്ണ്ടാക്കും ഓൽക്ക് കൊടുത്തേക്കാളത് ക്കണ്ടാകും ആഹ് ഇമ്മമാർക്ക് ആഹ് അതാണ് അപ്പൊ ഓക്ക് ഓക്കുള്ള ഫുഡ് ഉണ്ടാക്കലും ബ്രേഫാസ്റ്റ് ഉണ്ടാക്കലും ഒക്കെ ഇമ്മേ അപ്പ ഞാനിങ്ങനെ യണി ഇങ്ങനെ മടിച്ച് ഇമ്മ കുട്ട്യാള വിളിക്ക്ണേരെ വിളിക്കണം ഞാൻ നീക്കണങ്കി ഇങ്ങട്ട് എണീറ്റ് വന്ന് കാണ്ട് ബ്രഷ് ഒക്കെ എടുത്ത് ഇങ്ങനെ എന്താ സോഫിൽ വന്നിര്ന്ന് സോ ഇരുന്ന പല്ല്ക്ക്ണതേ അയില് മഞ്ഞ ഞാൻ ഇമാട്‌ പറഞ്ഞു ഇമ്മാ ഞാ പ്പനി പാണ്ടിക്കാട് എന്നപ്പോ ഇതേപോലെ സോഫിലി ഇന്നൊക്കെ പല്ല് കൊയിച്ച് ഞാന് അപ്പ എന്താ അവിടെ സോഫല്ലേ ചുമ അഹന്നെ ഉം അഹ് സ്വന്തം വീട്ടിൽ ചെയ്യണ പോലെ ഇപ്പ എന്തായാലും നമ്മൾ ഹസ്ബൻഡന്റെ വീട്ടിൽ പോയി ചെയ്യൂലല്ലോ
ആഹ് അങ്ങനെ ഉം അതാണ്ല്ലേ ഞാനും അങ്ങനെ തന്നെ എന്റെ വീട്ടില് പോയാല് ഇങ്ങനെണ് ഭയങ്കരായിട്ട് എന്താണ് നീച്ചാനൊക്കെ ഭയങ്കര മടി എട്ടുമണി എട്ടര ആവും നീച്ചനകി അതെന്നെ വിളി വിള്ച്ച് വിളിച്ച് വിളിച്ച് ഇമ്മന്റെ നന്നാക്കില വള്ളരിന്നാവും ങ്ങട്ട് ഇമ്മ മേലെ മേലെണ് ഉമ്മക്ക് കേറി വരാനൊക്കെ ഭയങ്കര മു ക്കെ ഭയങ്കര വേദന ഇന്നാലും അങ്ങോട്ട് കയറി വരു ന്നാലും ങ്ങ്ട്ട് ഞാൻ നീച്ചാനും വേണ്ടിട്ട് ഫാന് ഓഫാക്കും കർട്ടനക്കെ ഒന്ന് ഇതാക്കി ട്ടും വെളിച്ചം കിട്ടാനും വണ്ടിട്ട് ആഹ് നീച്ചാനും മണ്ടിട്ട് ന പൊടിച്ചു ആഹ് ഇങ്ങട്ട് ഇവലക്കെ ചായ കുടിച്ചുണ്ടാവും ഒപ്പും പിന്നെ ഇങ്ങോട്ട് ഇൻക്ക് മാത്രം അയില് ഇൻക്കറ്റ മണ്ടന്ന് അതായത് ഞാന് പാ ക്കി വെച്ചിരുന്നെങ്കിലും അവരെ തിന്നണ നേരത്ത് വരൂല വന്നിണ്ട് തിന്നാതെ അങ്ങനെ അങ്ങനെ പറയാ ചെയ്യാ
ഞാൻ പറയാ പെണ് പെണ്ണ നിങ്ങളായാല സ്വന്തം വീട്ടന്ന് പോകണതാണ് വ സങ്കടം.
ആഹ സാ പക്ഷെ ചില വീടുകളിലുണ്ടല്ലോ? സ്ഥലങ്ങളിലുണ്ടല്ലോ? പെണ്ണുങ്ങളെ വീട്ടിലാണങ്ങൾ നിൽക്കുന്നേ
ആഹ കണ്ണൂ
വീട്ട പുതിയാപ്പ്ള അങ്ങനെയിട്ടൊക്കെ എത്രയോ നിക്കുന്നുണ്ടോ
ഉം ഇപ്പൊ എന്റെ വീട്ടില് എന്റെ നാത്തൂന് എന്താ ഞങ്ങളെല്ലാവരും എങ്ങനെ ഓള് ഇവിടെ മരുമോളായിട്ട് ഞങ്ങൾ കാണ്ണില്ല. ഞങ്ങളൊക്കെ എപ്പോഴാണ് എണീക്കണത്. അപ്പോ ഓള് എണീക്കാ. ചെപ്പോ ഞങ്ങൾ എണീറ്റാലും ചിലപ്പോ എണീക്കൂല നാത്തൂന്.
അങ്ങനെ അങ്ങനെ വേണ്ടിയത് ൻ വേറാക്കിയരുത്. വേറാക്കി കഴിഞ്ഞാൽ നമ്മുക്ക് ഒരുതണെ
ഇത് രാവിലെ എല്ലാവരും എണീക്കണ മുന്നെ എണീറ്റ് എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കില്ല. മരു മക്കളെ ഡ്യൂട്ടി ആര് സിസ്റ്ററാണ്. പ്രത്യേകിച്ച് മലപ്പുറത്ത്. ഉം ഞാൻ പറയാ അതൊക്കൊന്ന് മാറേണ്ട ടൈം കഴിഞ്ഞു. ഇത് പണിടുക്കാൻ മാത്ര അത്രാണ് മരുക്കൾ എന്നുള്ള ആ ഒരുത് മ ടോക്സിക് ചിന്താഗതി.
കിട്ടന്നല്ല പണിയെടുത്താൽ മാത്രം എന്താണ് ഉള്ളുന്നുള്ളേ ക ഇപ്പോഴക്കെ കുട്ടികൾ വിദ്യാഭ്യാസത്തിലാണ്. പഠിക്കുന്ന കുട്ടികളാണ്.
നോ പറയാനുള്ളധൈര്യ ഉള്ളതാ മക്കളാണ് നമ്മുക്കൊക്കെ നോ പറയാൻ ആ പറയാൻ പേടിയല്ലേ?
എല്ലാ പറയും നമ്മക്കൊക്കെ ഭയങ്കര പേടിയ നോ പറയണെങ്കില്
ഓലൊക്കെ മെയിന ആയിട്ട് എന്താ നിയമം അറിയണോലാ.
അതാണ് ഇപ്പത്തെ കുട്ടികൾന്ന് പറഞ്ഞ നമ്മളെ നിയമപടി എക്കേണ്ടി ആവശ്യമില്ല. അവർക്ക്ന്ന അറിയാം എന്ത് ചെയ്യണം ഇനിയിപ്പോ ഒരു കല്യാണം തീരുമാനിക്കാൻ പണ്ടൊക്കെ എങ്ങനെനി നമ്മള അടുത്ത സമ്മതം ചോദിക്കലുണ്ട്. മ്മിപ്പൊക്കെ നേരെ മറിച്ച് ഓൽക് ഇഷ്ടപ്പെട
ഇപ്പൊ പ്ലസ് ടു പഠിക്കണ കുട്ടികളൊന്നും കല്യാണം കഴിച്ച് കൊണ്ടോണില്ലല്ലോ? നമ്മളൊക്കെ അതിനന്ന് പ്ലസ് ടു ആവുമ്പോഴാണ് കല്യാണം. ഉ
കല്യാണക്കെ എങ്ങനെ പ്ലസ് ടു ഞാൻ പരീക്ഷ എഴുതുന്നത് എങ്ങനെ പുതിയാപ്പലന്റെ വീ
ഞാനും അങ്ങനെ തന്നെ എന്താ ഞാന് ങ്ങിട്ട് കല്യാണം പ്ലസ് വൺ എന്നൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് കാണിക്കു എനിക്കിഷ്ടപ്പെട്ടാലും ചെക്കനെ പറ്റിയാലും ഇന്നെ പറ്റിയാലും ഒക്കെ ഞാൻ പറയും എനിക്കിഷ്ടപ്പെട്ടി ല്ലാറയും എങ്ങനേലും നീ നീണ്ട് പോവാൻ വേണ്ടീട്ട് എങ്ങനെലും പ്ലസ് ടു ആ അത് ഞാൻ എനിക്ക് കല്യാണം വര ഇപ്പഴേ ഞാൻ പറഞ്ഞൊരു കണ്ടീഷനാണ് എനിക്കിഷ്ടപ്പെട്ട ആളപ്പേ ഞാൻ പോവുള്ളു. ഞാൻ അന്നേന്നെ ഒരു കണ്ടീഷൻ വെച്ചു അതോണ്ട് ആ ലാസ്റ്റ് പിന്നെ പറ്റിയില്ലന്ന് പറയാൻ ഒരു ചാൻസ ഇല്ലാത്ത ഒരാളാണ് പിന്നെ വന്നത്. കാരണം ആഹ അതുകൊണ്ട് പിന്നെ എല്ലാർക്കും ഇഷ്ടപ്പെട്ടു. എങ്ങനെ എങ്ങനെയ എനിക്ക് പറ്റിയ അപ്പ വെറുത പറ അത്ര പറ ഹസ്ബൻന് അത്യാവ്യ കാണാൻ കൊള്ളാന്ന ആളാണ് അപ്പൊ പിന്നെ എങ്ങനെയ പറ്റൂല പറയാനരു ചൻസല്ലാെ അല്ലാതെ ആ പിന്നെ നക്ക് ഇഷ്ടപ്പെട്ടു അനെണ്ടപ്പോ ഇഷ്ടപ്പെട്ട പിന്നെ ഇനി ഇതിലൊന്നും നല്ലതൊന്നും ചിലപ്പോ വരൂല എല്ലാം ഇങ്ങനെ തട്ടി കളഞ്ഞാ ഇനി എന്തെങ്കിലും പ്രശ്നം അന്ന അങ്ങനൊയക്കെ ചിന്താഗതിയാണല്ല അമ്മക്ക്
ആഹ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ തായ കുട്ടികള പെൺകു ട്ടിയള് ണ്ടെങ്കിൽ പിന്നെരു പറച്ചിലാണല്ലോ ആഹ് ആഹ് ഞങ്ങ ഇറതൊക്കെ ആഹ് എന്റെതൊക്കെ അങ്ങനെയാണ് അന്റെത് കഴി ഇല്ലെങ്കിൽ പിന്നെ ഓളത്തന്ന ഞാൻ വൈക്ക് വയ്യായിട്ട് നോക്കേണ്ടിവരും അയിനിപ്പോ ഉണ്ടാക്കണം അങ്ങനെയൊരു ടോ ക്കെർന്നു അന്ന് ഇപ്പല്ല ഇപ്പളെകുട്ടിയാൾ ഓൾക്കില്ലാത് ഓലന്നെ കണ്ടതാണ് ചെയ്യുന്നത് അതികൾക്കാരും
എന്താണ്ചാലിപ്പോ ഇമ്മാക്കും ഇപ്പാക്കാണ് ഭയങ്കര പവർ
ആഹ് അതാ
പെൺകുട്ട്യാളില്ല ഇമ്മക്കും ഇ പ്പാക്കുഭയകര പവറാണ് മറ്റത് പെൺ കുട്ടികളില്ല ഇമ്മനിപ്പനെക്കൊരു ഓനരു പെൺകുട്ടിയാണെന്നുള്ളരു
ഒരു ചിന്താഗതിയാണ് ഒരു പെൺകുട്ടിയാണ് ന്നിള്ളെ പുച്ഛിക്കലാണ് ഇപ്പം പെൺകുട്ടികളെ നല്ലീനും അങ്ങനെ അങ്ങൻതന്നെണ് പെൺകുട്ടിയാള് വീ
അഹ് അഹ് അത് അങ്ങനെണ്. ഒരു പെൺകുട്ടനെ വളർത്തി വലുതാക്കി അതിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ ആഹ് ഉപ്പിം ഉമ്മിം സ്വർഗ്ഗത്തി
ആഹ് മാതാപിതാക്കൾക്കൊ ഒരു ആശ്വാസെക്കെയാണ് അതങ്ങോട്ട് കഴിഞ്ഞാല് ഓലക്ക് ഓലൊരു പണ്ടെന്നരു കടമ ബാധ്യതയാണ്പിന്നെ ചെലോല് ഇണ്ടാവും ഒരു കടമ അങ്ങോട്ട് തീരാനും മാണ്ടീട്ട് കല്യാണം കഴിപ്പിച്ചോട്ക്ക്ണോലും എത്രോ ഉണ്ട് ളെ ഇഷ്ടം നോക്കാതെ ഇപ്പൊക്കെ. അവരിഷ്ടം ഇപ്പളും ഉണ്ടേ അങ്ങനത്തെ ഓരോ ഇത് ചില പൂർവ സ്ഥലങ്ങളിലൊക്കെ അവരെഷ് ഷ്ട്ടം നോക്കാതെ നല്ല പൈസ അത ചെല്പം അഹ് ചെലപ്പം പെൺകുട്ടി ആഹ് പെൺകുട്ടിക്ക് ഇഷ്ടണ്ടാവൂല എന്നാലും വേണ്ടിലെ വീട്ടുകാര് നിർബന്ധിച്ച് അവളെ എതാക്കിയാണ്ട് നല്ല പൈസക്കാര വന്നിണ്ടാവും അപ്പൊ നല്ല ബന്ധാണെന്ന് പറഞ്ഞാണ്ട് അവൾക്കിഷ്ടപ്പെടാത്ത കല്യാണ തെപോലെ സമ്മതിച്ച് അങ്ങനെ അവള ജീവിത എത്രോ പെൺകുട്ടികളുണ്ട് ജീവിതം അഭിനയിച്ച് ഏ തീർക്കുന്നവർ
ആഹ് അതേപോലെ നൂറ്റൊന്ന് പവനം കൊടുത്താണ്ട് കെട്ടിച്ചേര് കല്യാണം കഴിച്ച ഒരു കുട്ടി ഉണ്ടല്ലോ ഉത്തരാ പറഞ്ഞിട്ട് ഉത്തരന്ന് നന്നെല്ലേ പേര് പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്നു.
അതെനിക്കറിലാണോ എനിക്കറിയില്ല അതെന്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്നാല് ഏഹ്
ഉത്തരവാദക്ക കേസ് റിയും
ആഹ് ഉത്തരവാദ കേസ് ആറിയ ഉത്തരവാദ കേസ് ആഹ് ആഹ് കേട്ടിട്ടുണ്ട് അത്.
അത് നൂറ്റൊന്ന് പവനും ഒരു കാറും ഒക്കെ പിന്നെ ഓന ഓള ഇഷ്ടപ്പെട്ടി ണ്ടായിരില്ലത്ര അതാണ് കൊറ പൈസ ഇതൊക്കെ കൊട് ഇട്ട്ക്കാണ്ടോളൊ കല്യാണം കഴിപ്പിച്ച് പിന്നെ ഓന്ഓളോ എങ്ങനെേലും ഒഴവാക്കിയാ മതി ഓന് സ്വർണം ഇതൊക്കെ കഴിക്കലാക്കാ നേനു ലാസ്
കേ കേൾക്കും ആഹ് കൊറവുണ്ട് കേൾക്കാന് ആഹ് ഇപ്പൊ ശരിയായി
ഓനാ സ്വർണം മതിയായിരുന്നു അപ്പോ ഓനത് കിട്ടി കഴിഞ്ഞ പോനെ എങ്ങനെലും ഓളെ ഒഴിവാക്കണം ലാസ്റ്റിലേ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച്. നമ്മളെ നിയമം ഒന്നിനും പറ്റൂല. ഓനെയൊക്കെ എപ്പോഴും തീറ്റി പോറ്റ്ണിണ്ട് നമ്മളെ ഗവണ്മെന്റ്
അതെല്ല ഇപ്പൊണ ആദ്യത്തെ പോലെ അല്ല ഹും അല്ല ഇപ്പ ആദ്യത്തെ പോലേനും കാട്ടി ഭയങ്കര ഇതായിട്ടാണല്ലോ.
ആ അതാണ് ഇപ്പം നെയമോം കാര്യങ്ങളൊക്കെ കൊറച്ച്തായിട്ടുണ്ട് ഉം പ്പാ അ വേറെൻ ആ അങ്ങനെ പോവുണ്ട് നാളെന്താ ബ്രേക്ക്ഫാസ്റ്റിന്
എന്താന്നൊന്നും തീരുമാനിച്ചില്ല പുട്ട് ഇമ്മ പറയണ്ട് ഇങ്ങനെ പുട്ട് ചുടണംന്ന്
ആഹ് കെടക്കും ക്കുമ്പോളെ തീരുമാനിച്ച് കെടക്കണല്ലോ രാവിലേക്കെന്താ നാളെ എന്താ
ലിടണൊ അരി വെള്ളത്തിലിടണൊ പ ത്തിരി ഇണ്ടാക്കണോ പുട്ട് ഇടണം അങ്ങനെ പുട്ട്
പിന്നെ നാളെ ശനി ഞായറൊക്ക ആയതോണ്ട് സ്കൂളില്ലല്ലോ നാളെ ഞാനൊന്ന് ഒറങ്ങും
നിങ്ങൾ ഒറങ്ങൂലേ എനിക്ക് നാളെ ക്ലാസ്ണ്ട് ന്നേരം എനിക്ക് ഒറങ്ങാനൊന്നും കഴിയൂല ഏഹ് നാളെ ക്ലാസുണ്ടേ ഉം ഇനി ഇപ്പോ നാളെ അതേപോൽതന്നെ ഒരു പതിനൊന്നണി പതിനൊന്നര ആയ ക്ലാസ്സിന് പോണം അതേപോൽ തന്നെ മഴയൊക്ക ആയോണ്ട് ഏ ഭയങ്കര ഇതാണ് ചട പ്പാണ് പോകാനന്നെ
ആഹ് പൊറത്തെറങ്ങാൻ തന്നെ മടി ആവൂലേ മഴ പെയ്യുംമ്പോ
ഭയങ്കര മടിയാണെ പ്രത്യേകിച്ച് മഴ പെയ്യുംമ്പോ
ആഹ് അതാണെ എണീക്കാൻ മടി കുളിക്കാ മടി ഉളൂഹ് എടുക്കാ മടി ആഹ് ഞാനെ മൈരിബിക്ക്ക്കെ ഉളൂഹ് എടു ത്തലാപ്പൊ ഉളുഹ് എടുത്താ പിന്നെ അയ്ശാക്ക് ഉളുഹ് എടുക്കാൻ പോവാൻ മടിയാണ് തണു ത്തിട്ടെ എന്താ ഉം രാ ത്രിയൊക്ക എന്തോരു തണുപ്പാണ് എന്നാ ആയിക്കോട്ടെ എന്നാല് പിന്നെ വിളിക്കാ ആഹ് ഓക്കെ ആ ഓക്കെ